ആഹ് കേക്ക്ൻലേ
ആഹ് ഇണ്ടെ കേൾക്ക്ണ്ട്.
ഉം എന്തക്കെ വർത്താനം?
നല്ല വർത്താനം. എന്തക്കെ
നല്ല ന്നെ. ചായ കുടിച്ചോ? ഉം ഉം
മക്കളൊക്കെ എത്തീല്ലേ സ്കൂൾ വിട്ടിട്ട്?
ആഹ് ഒക്കാടണ്ട് ഓരോ കളി കൂടിയാ.
ആഹ്
ഇത് വരെ ഫോണമ്മേയ്ന്നു ഇപ്പ അങ്ങട് വേടിച്ചതാ ഫോണ്.
ആഹ് ഓല് വന്നാ പിന്നെ ആദ്യം ഫോണല്ലേ വാണ്ടത്.
ആഹ്
ഫുഡെ എവിടെന്നൊന്നും ആവൂല ചോയ്ച്ച ഫോണ് എവിടെന്നേക്കാരം
ആഹ് ഫോണും ചായിം ചായിം കടിം ഫോണും
ഉം അം അതാണ് വേണ്ടത്. പിന്നെ ഇനി എപ്പളാ കളിയൊക്കെ കഴിഞ്ഞ് കയറാ? ബാങ്ക് കൊടുക്കേണ്ട്യേരുംല്ലേ.
വാങ്ക് കൊടുക്കണം വാങ്ക് കൊടുത്താലൊള്ളു ആണ്ട് കുളിയൊക്കെ വരാ അത് വരേം കളിച്ചും
ഉം ഇവടിം അങ്ങൻ തന്നെ മക്കള് ഒരാള് ചെറിയ ആള് ഉള്ളു കളിച്ചാന് ഇങ്ങനെ മണ്ടലും പാച്ചിലൊക്കെ. മറ്റോല് പിന്നെ മ്മ് മൂത്തത് പെൺകുട്ടിയാണ് ഓള് എവട്ക്കും എറങ്ങൊന്നും ഇല്ല. സ്കൂള് വിട്ടന്നാ അവ്ടെ ഫോണ് മ്മ ഉണ്ടാവും പിന്നീ രണ്ടാമത്താളും ആഹ് ഓനും അങ്ങനെ പൊർത്ത്ക്ക് ഒന്നും പോവൂല്ല. അയ്നു ഉണ്ടാവും അവ്ടെ ഫോണുമേ.
ആഹ് വല്യ കുട്ടി കൊറച്ച് വല്യ കുട്ടികളായ പിന്നെ അങ്ങനെ പോവൂല്ലല്ലോ
ആഹ് പിന്ന കളിക്കും ഇതിനൊന്നും ഒരുങ്ങൂല ചെറിയ ആളാണ് ഓന് ഒന്നാം ക്ലാസ്സിലാണ് ഓനാണ് കളീടാള്
ആഹ് ആഹ് ഓല് പിന്നെ ഇങ്ങനെ പൊറത്ത്ക്കൂടി ഒക്കെ പോയി ബാങ്ക് കൊടുക്കുമ്പളല്ലേ ഉള്ളി കേറൂള്ള്
ആഹ് പിന്നെ ചായക്ക് എന്തേരുന്നു എന്തേലും ഉണ്ടാക്കിയ ഇന്ന്?
ആഹ് ഇന്ന് പരിപ്പ് വെള്ളത്തിലിട്ടീന്നു അതോണ്ട് പരിപ്പ്‌ വട ഇണ്ടാക്കിന്നു സ്കൂൾവിട്ട് വരുമ്പോ എന്തേലൊക്കെ വാണ്ടേ
ഉം അതന്നെ അപ്പോലെന്തക്കെ തിന്നണ്ട്യേന്ന് വിചാരിച്ചിട്ടേകാരം വരാ.
ആഹ് സ്കൂള്ന്ന് ഉച്ചക്ക് ചോറിന്നാത്ത പോലെക്കാരം വിശന്നിട്ട് പറഞ്ഞെട്ട്
ആഹ് മഴക്കാലായ ഏറയാണ് പിന്നെ വേറൊരു പോയ്ക്കാരം അതെല്ലാർക്കും അങ്ങനെ തന്നെയാണ് മഴക്കാലയാ പിന്നെ എന്തെങ്കിലു ഒക്കെ ഇങ്ങനെ തിന്നാൻ വേണം
ഉം വല്യൽക്കും അങ്ങനെ തന്നെ
അപ്പളൊക്കെ തന്നെ ഇങ്ങനെ എണ്ണ കടിയോ അങ്ങനെ എന്തേലൊക്കെ വേണ്ടത്
ആഹ് എണ്ണക്കടിയാണ് വാണ്ടത് അയ് ഇല്ലെങ്കി പിന്നെ ബേക്കറി
ഉം രണ്ടും അത്ര നല്ലത് ഒന്നല്ല സ്ഥിരം തിന്നണത് ബേക്കറി ആയാലും എണ്ണക്കടി ആയാലും
ആഹ് എണ്ണക്കടി എന്നും ഒന്നും തിന്നാൻ പറ്റൂലേ
ഉം ഇന്നാപ്പ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല അത്പോലെ രാവിൽത്തെ ചപ്പാത്തി ഇണ്ടായിരുന്നു കറീം അപ്പൊ പിന്നെ അതങ്ങനെ കൊടുക്ക അയിന് മുൻ ചൊ ചോയിച്ചിണ്ട് ചെറിയാള് എഹ് ചായേം കടീം കാട്ട് ചായേം കടീം അപ്പൊ ചായക്ക് കടി ഇത് കൊടുത്തപ്പോ ഇതല്ല വാണ്ടത് വേറെ ക
ആഹ് ഓൽക്ക് വേറെ എന്തേലും‌ കി ട്ടിയാലേ ഉള്ളൊരു സമാധാനം ആവാ വേറെന്ത് കൊടുത്തിട്ടും കാര്യില്ല.
എന്നിട്ടൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് അത് തിന്നിട്ടാണ് പോയത് ആഹ് ചപ്പാത്തി ഒന്നും ഓലിക്ക് കടിയല്ല ആഹ് ആഹ് കടിക്ക് ഇത് വേണം കടിക്ക് വേറെന്തേലുവേ
ആഹ് ചപ്പാത്തി തിന്നേയില്ല ഉം ഇവിടെ അങ്ങനെ തന്നേണ് ആദ്യം എന്തേലൊക്കെ കടിന്നും പിന്നേം പൈ വെശ് പ്പാണെങ്കി ചോറും തിന്നും അന്നാ ആദ്യം തന്നെ ആ ചോറിന്നാ മതി അത് കാട്ടൂല.
ആഹ് ആഹ് അതി കാണാ മുന്നില്
ഉം
എന്തെങ്കിലൊക്കെ ഓരു‌ക്കിപ്പോ എന്തായ് വച്ചാല് പിന്നേ സ്കൂളീന്നിപ്പ വല്യ തീറ്റയൊന്നും തിന്നലെണ്ടാവില്ല പിന്നെ മാത്രല്ല സ്കൂളീന്നിപ്പ ആ കറക്റ്റ് ആ ടൈമിലട് തിന്ന് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഇരിക്കല്ലേ ഇങ്ങനെ ഇരിക്കുമ്പള് ഇതാകുമ്പോ തന്നെര് ഇതേക്കാര്
സ്കൂൾ ഇല്ലാത്ത ദിവസം അങ്ങനെ തന്നേണ് സ്കൂൾ ഇല്ലാത്ത ദിവസം നല്ല എടങ്ങേറാ ഒന്ന് എടക്ക് എടക്ക് വെശക്കീകാരം
അഹ് അപ്പപിന്നെ എന്തെങ്കിലും വേണ്ടിവരും
ആഹ് ചോറ് വേണ്ട എന്തെങ്കിലൊ‌ക്കിങ്ങനെ എടീലിങ്ങനെ തിന്നോണ്ടിരുന്ന്
ഉം അതന്നെ എല്ലാർക്കും തന്നെ ഞമ്മളൊക്കെ അറിഞ്ഞായിനി ആഹ് ഞമ്മളൊക്കെ അറിഞ്ഞ്ഴിഞ്ഞാ ഇപ്പ സ്കൂളീ തന്നെ എന്താ എള്ളേച്ച ചോറാണെങ്കി ചോറിന്നാ
ആഹ് അത് പറയും ഞാനോലോട് ഞമ്മളെ പ്പേ സ്കൂള് വിട്ട് വരുമ്പോ വേറൊന്നും ചോദിക്കൂല്ല നേരെ ചോറാ തിന്നാക്കേരം
ഉം അങ്ങനകാട്ടിനി ആ കലല്ലപ്പം.
അങ്ങട്ട് ഐക്ക് കാര്യയിട്ട് എന്തേങ്കിലും കൂട്ടാനൊന്നും ഉണ്ടാവൂല്ല എല്ല കൂട്ടാനുവെച്ച്തിന്നും.
ആഹ്കൂട്ടി ത്തിന്ന അയിന് വാശിടിച്ചാലോ വാശിടിച്ചിട്ട് കാര്യല്ല. അവിടെള്ള എന്താച്ചാ അഹ്ത്തിന്ന അത്രേ ഉള്ളു.
ഇപ്പ അങ്ങനെല്ലല്ലോ ഇപ്പൊ കൂട്ടാനൊക്കെ ണ്ടല്ലോ.
ആഹ് കൂട്ടാനും ഉണ്ട് എന്നാലും ഒൽക് അത് വേണ്ട
ആഹ്
ഓല്ക്ക് പൊറത്ത്ന്ന് എന്തെങ്കിലും ബേക്കറി ഐറ്റോ അല്ലെ? എണ്ണക്കാടി ആയിട്ടോ എണ്ണക്കടി ഒക്കെ ഇപ്പൊ പുറത്തൂന്ന് തന്നെകിട്ടൂ പിന്നപ്പോ പെരയിലി ണ്ടാക്കിട്ടില്ലെലും പീടെന്ന് കിട്ടൂലേ,
അന്നൊക്കെ എന്നെങ്കിലും ഒരു ദിവസംഒന്ന് പെരെൽണ്ടാക്കും പൊർത്ത്ന്ന് ഒന്നൊന്നുവാങ്ങാ ങ്ങേ ഇല്ലല്ലോ
ഉം ഞാനൊക്കെ മദ്രാസ് സ്കൂൾട്ട് വന്ന് കഴിഞ്ഞ. ആഹ് അതെന്നെ അറിനെ. വൈകുന്നേരെക്കാര മദ്രസ്-
ആഹ്
അയിന് സ്കൂൾ വിട്ട് സ്കൂൾന്ന് എനെ വരെങ്ങനെക്കാരം മണ്ടി പാഞ്ഞ് വരെകാരം വന്ന ഭയങ്കര ആഹ് നല്ലഇതെക്കാരം വന്ന് കഴിഞ്ഞാ വേഗം ആ ചായ കുടിച്ച ചായന്റെ ഒപ്പം ചോറും തിന്നും അതിന്ന അങ്ങനെ കുളീ കഴിഞ്ഞ് നേരെ മദ്രസക് പോവും അപ്പൊതിന്നെ നേരം കൊറെആയിട്ടുണ്ടാവും.
അന്നൊക്കെറഞ്ഞ കൊറെ ദൂര ആണെങ്കിൽ നടന്നല്ലേ വേര് യ
ആഹ് അതെ. ഇന്നിപ്പോ ഇത്രേ അടുത്താണെങ്കിലും വണ്ടി
അതോ അന്നൊക്കെ എങ്ങനെ സ്കൂൾക്ക് പോകേണ്ടത് ഇതെന്താ അടങ്ങേറ്. ഈ കല്ലും മുള്ളും മറ്റേ പാടവും എല്ലാതും നീന്തിട്ടു വേണം അതന്നെ ഇപ്പൊ ഞാൻ പറയുണ് മക്കൾക്ക് പിന്നൊക്കെപ്പൊ ഒരു മഴ പെയ്താൽ മതി അപ്പൊതിന് റെഡ് അലർട്ട് ർട്ട്ഓറഞ്ച് അലർട്ട് സ്കൂളുകൾക്ക് അവധിറിഞ്ഞിട്ട് അങ്ങനെ തൊടങ്ങും.
അന്നൊക്കെ ഈ ജൂൺ ജൂലൈ മാസൊക്കെ നല്ല മഴയെക്കാരം.
പിന്നെന്താ നല്ല മഴയെക്കാരം ഇപ്പത്തെ മഴയുടെ മഴത്തെ മഴൊന്നല്ല അന്ന്. ഞാനൊക്കെ പിന്നെ ഒന്ന് മുതല് ആ.. അതന്നെറിയണേ എന്നാലും ഞമ്മള് നടന്ന പോകും ചെയ്ജ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂള് പാടം നീന്തി പോണം പാടത്തിന്റെ അപ്പുറാണ്. എന്നാൽ എത്രമായയാലും സ്കൂളുകളിൽ അവധിയൊന്നും ഉണ്ടാവൂല്ല.
ആഹ് പിന്നെ ഈ ക്ലാസ് റൂം അന്നത്തെമായിട്ട് ക്ലാസ് റൂമൊന്നുല്ലല്ലോ ഇന്ന ന്നക്കെ പിന്നെ ടൈൽസ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പിലല്ലേ അന്നാ യെന്ന്ഈ നനഞ്ഞതോണ്ട് ക്ലാസ്സില് ഇരിക്കും.
പി ഞാൻ പറയോലോട് ആഹ ഇന്നൊക്കെ എല്ലാ സൗകര്യവും റോഡ് സൗകര്യ ആയിക്കൂടി ഏത് അടുത്ത- സ്കൂളാണെക്കിലും വണ്ടിലെ മക്കളെ വിടുള്ളൂ. അങ്ങനെയൊക്കെയ ആണെങ്കിലും മഴ ഒന്ന് എവിടെേങ്ലും കാണുപ്പോതിന്.
പീ
ആഹ് എന്നാ പിന്നെ സ്കൂളുകൾക്ക് അവധിയായീ അതന്നെ ഞാൻ പറയാ ഞങ്ങള് പഠിച്ചിന്ന് പേമാരി പെയ്താലും. സ്കൂളൾക്കൊരു അവധിതന്നിനില്ല പോരാൻ പറ്റാതോലണെങ്കില് പോരണ്ട എന്നുള്ളരിതേള്ളു. പിന്നെ അന്നെരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഒന്നും അറിയില്ല ലോകത്ത് നടക്ക്ണതും അവിടെതാ ഒന്നും അറിയില്ലേനു എവിടേലൊക്കെ എന്തിലോക്കെ സംഭവിച്ചിട്ടുണ്ടാവും അത് പിന്നെ എപ്പേള്ളെലോക്കെ അറിം പറിണത് കേട്ട് കേട്ട് അങ്ങനെ അറിംന്നല്ലാതെ ഇന്ന്പ്പോ സോഷ്യൽ മീഡിയെലെ ഏഹ് എല്ലാതും അപ്പത്തിന് അപ്പളെ അറിയാൻ പറ്റും
ഉം പിന്നെ ഫോണും ഇല്ലല്ലോ ഇന്നത്തെ പോലെ ഏതെലൊക്കെ ഒരു വീട്ടില് ഒരു ടിവി ഇണ്ടാവും
ആഹ് ടെലും ഒര് ടിവി ഇണ്ടാവും അതിപ്പോ സ്കൂൾ ഒഴിവ്ള്ള ദിവസം പിന്നെ ചെലപ്പോ പോയി കാണും ചിലപ്പോ പോവൂല്ല ചിലപ്പോ ആ പെരക്കാർക്ക് ട്ട് ഇണ്ടാവൂല അങ്ങനെക്കെ ഉം ടി വി കാണാനും അതുപോലെ
ഇപ്പ ടിവിന്നെ വേണ്ട കുട്ടിക്കൊന്നും ഫോണെന്നെല്ലേ
ആഹ് എന്താ ഒരു പെരേല് എത്ര കുട്ടികള് ളാണ് ആൾക്കാരാണ് ആൾക്കാർ‌ക്കോ‌ക്കിനും ഫോണാണെ അത് ചെറിയ കു ട്ടികൾ മുതൽ പിടിച്ചേ ഫോൺമേണ്
അതാണേ ഇപ്പൊ ഇമ്മാരുപയോഗിച്ച പയേ ഫോണ് ണ്ടാവും അത് ട്ട്യാക്കണ്ട് കൊടുക്കും ഇമ്മാര്ക്ക് വേറേ ഫോണ് ഇണ്ടാവും
ഉം അതന്നെ ഓക്കേ ഫോൺമേതന്നെ
ഉം ഉപയോഗും ഉപ ഉപദ്രവും ഒക്കെ ഇണ്ട് ഓക്കെ പിന്നെ ഈ പഠി ക്കണ്ടെ കാര്യങ്ങൾ ഇത് ഇപ്പ ഫോണ് ഉപയോഗിച്ച് എഴുതിട്ട് കുഴപ്പൊന്നുല്ല്യ പക്ഷെ പഠിച്ചാനാന്ന് പർഞ്ഞിട്ട് ഉം പഠ്ച്ചാനാന്ന് പർഞ് വെടിച്ച് പിന്നെ വേറേ പലതും എക്കാരം ഇപ്പൊക്കെ ഇൻസ്റ്റാഗ്രാമും വേറേള്ളതും അയ്‌നേക്കാരം കുട്ട്യേള് അധികൂണ്ടാവ
ആഹ് അതൊരു അഞ്ച് മിൻറ്റൊക്കെ നോക്കീട്ട് പിന്നെ നേരെ റീൽസും അതും ഇതൊക്കെ കാണാ പിന്നെ അങ്ങനെ പോവും
ആഹ് ഞമ്മള് വിചാരിച്ചും ഓല് നല്ല പഠി പ്പേക്കാരന്ന് എവടേ
പക്ഷെ ഫോണ് നെറ്റുല്ലാതെ പറ്റൂല്ല ഈ
ഫോണ്
ഹോംവർക്കും ഹോംവർക്കും കാര്യങ്ങളൊന്നും അറിയാനും കഴിയൂല്ലല്ലോ നെ
ഗ്രൂപ്പില് അങ്ങനെ വിടല്ലേക്കാരം ഇല്ലാ ഈ മദ്രസില് ആയാലും സ് സ്കൂള് ആയാലും ഒക്കെ അങ്ങൻതന്നെ അതാ കൊറോണ കാലം തൊട്ട് അങ്ങനേണ് ആയതാണ്
ഇപ്പളും ആഹ് അങ്ങ ട്ട് ഫുള്ളായിട്ട് മാറിട്ടില്ലല്ലോ ഇപ്പളും ഹോംവർക്കും എഴുതാള്ളതും
ഉം
ഒക്കെ
അതന്നേ പറിണത് ഇപ്പൊ പിന്നെ എന്താന്നോ ച്ചാല് കുട്ട്യേൾക്ക് ഒയ് വൊന്നുല്ല ഈ ട്യൂഷനും വേറള്ളതും പർഞ്ഞിട്ട്
ആഹ് ഇപ്പൊ കൊറേ ഗ്രൂപ്പളല്ലേ ട്യൂഷന്റെ കൊറേ ഗ്രൂപ്പ്ണ്ടാവും ക്ലാസ് ഗ്രൂപ്പ് കൊറേണ്ടാവും
ക്കെ ഗ്രൂപ്പാണ് മക്കള് മൂന്ന് വയസ്സിനും ആഹ്
എത്ര കുട്ട്യേള്ണ്ട് അത്ര കുട്ട്യേക്കും ഗ്രൂപ്പാക്കാരം
ആഹ് അത് ഒരു ഗ്രൂപ്പും രണ്ട് ഗ്രൂപ്പൊന്നും ആവൂല
ആഹ് ടംപോലെ ഓരോര് ഓ ഓരോ ഡിവിഷനും ഓരോ ക്ലാസ്സിനും ഓരോ ഗ്രൂപ്പല്ലേ?
ഉം തേ അത് പിന്നെ അറബിക്കിന് വേറൊരു ഗ്രൂപ്പ്ണ്ടാവും ആ ആയിക്കോട്ടെന്ന ആഹ് ശെരി